ഓ എവിടെ ആ എവിടെയാണ്
എവിടൊ എന്തുട്ടാ വർത്തമാനം ഒക്കെ ബ്രോ
എന്താ ഇവിടെണ്ട് സുഹൃത്തെ സുഹൃത്തിനെ കാണാത്ത കൊണ്ടാണ് ഇപ്പൊ ഇ ഒരു വിളിച്ചത്
ഏതായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ ആശീർവദിക്കുന്നു അനുമോദിക്കുന്നു
ഓെ അതെ അതെ താങ്കളൊരു പുതിയൊരു വണ്ടി എടുക്ക്‌ണ്ട് എന്ന് പറയുന്ന കേട്ടു
അതെ അതെ വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയത് കൊണ്ട് തന്നെ വാഹനങ്ങളോട് അമിതമായ പ്രേമം കൊണ്ട് വാഹനം എടുക്കുക എന്നുള്ള ഒരാശയപ്പോ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. എടുത്തിട്ടില്ല ഇവിടൻ തന്നെ എടുക്കുന്നതാണ്
ആഹ
ഉ എന്താണ് നിങ്ങള് വണ്ടിയെ കുറിച്ചൊക്കെ ഇങ്ങള് എങ്ങനെ അങ്ങനെയാണ് കോൺസെപ്റ്റ് ഐഡിയകൾ ഇങ്ങെളെ കാഴ്ചപ്പാടുകൾ
എത്രയ കാ ഒരു കാറാണോ ഉദ്ദേശിക്ക്ണെ അത ബൈക്കാണോ എങ്ങനെള്ള
ഞാനൊരു കാറ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ബൈക്ക് ഇൻക് ഇപ്പൊ ഏകദേശം ഒരു വണ്ടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് നല്ലൊരു കാറ് ലഭ്യമാവുകവായാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്
അതെ അതെ അതെ കാറുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് കുടുംബ മൊത്തമായിട്ട് യാത്ര ചെയ്യാനൊക്കെ കാറ ആയിക്കാരം സുഖം
വച്ചാൽ ഇന്നത്തെ ഒരു സമകാലിക നിയമം വെച്ച് പോവാണെങ്കിൽ രണ്ട് ആളുകൾക്കേ പറ്റുള്ളൂ എന്നാൽ നമ്മൾ ഒരു കാർ ഉപയോഗിക്ക ണെങ്കിൽ നമുക്ക് അതില് ഒരു ഫാമിലി മൊത്തം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്ക്‌ണ്ട്
അതെ അതെ തീർച്ചയായും
എന്താണ് നിങ്ങ നിങ്ങളെ വണ്ടിയോടുള്ള നിങ്ങളുടെ താല്പര്യൊക്കെ എങ്ങനെയാണ്
അവക്ക് വണ്ടി ഞാൻ എന്നോട് പറയയാണ്ന്ന്ണ്ടെങ്കി കാറ് പോലെയുള്ള വലിയ വണ്ടി എടുക്കുകയായിരിക്കും നല്ലത് അതും ഏഴാൾക്കും എട്ടാൾക്കും ഒക്കെ പോകാൻ പറ്റിയ ഒന്നുകൂടിയ വലിയ വണ്ടിയ എടുക്കുകായിരിക്കും ഒന്നുകൂടി നല്ലത് കേവലം അഞ്ച് ആൾക്ക് പോകാൻ പറ്റിയ വണ്ടിന നക്കളും കാരണം ചെറിയ ചെറിയ വ്യത്യാസ കാര്യം വരുള്ളൂ വിലയിലും കുറച്ച്ന്ന് നമ്മള് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കില് ഏഴീസം ഏഴ് സീറ്റുള്ള വണ്ടി എടുക്കയ്കാരം ഒന്നുടി നല്ലത്
ഉം ഉം പിന്നെ വാഹനം എന്ന് ഇള്ളത് നമ്മളെ ഒരു ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ഏത് മേഖലയിലേക്ക് പോകുകവാണെങ്കിലും നമുക്ക് വാഹനം ആവശ്യമാണ് കാരണം നമ്മള് എടുത്തൊരു വാഹനം ഇല്ലെങ്കിൽ നമ്മക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാ നമ്മുക്ക് ഭയങ്കര പ്രയാസമാണ് ഉണ്ടാവ. ഉം പിന്നെ അതുപോലെ തന്നെ നമ്മള് മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരണ് ചെയ്യ കാരണം ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഉന്നത നിലവാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും അവനവിടെ വണ്ടികള് പലപ്പോഴും വാങ്ങും കാരണം ഇതിലൂടെ എന്ത എന്തെയ്യും ഏ മറ്റുള്ളവരെ അങ്ങനെ ആശ്രയിക്കേണ്ടല്ലോ മറ്റുള്ളവരുടെ കാല് പിടിക്കേണ്ടല്ലോ എന്ന് കരുതിയാണ്ട് അവനത് വളരെ അത്യാവശ്യമായി വരികയാണ് ചെയ്യുന്നത്
അതെ അതെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് ഒരു വണ്ടി ഒരു വീട്ടിൽ എന്തായാലും അത്യാവശ്യമാണ് കാരണം ഏ ഇന്നത്തെ എല്ലാം വീട്ടിലും ശരിക്കും ആളുമ്മോ ഓരോ കാറുള്ളൊരു ഒരു കാലഘട്ടത്തിലാണ് എല്ലാവരും കാറിലാണ് ഇപ്പ സഞ്ചരിക്കുന്നത് ഒരാളാണ് പോകുന്ന വെച്ചാൽ അവര് ബൈക്ക് അല്ലെങ്കിൽ സൈക്കിള് പോലെയുള്ള സംവിധാനം അവർ എടുക്കുന്നില്ല അവരൊക്കെ കാാറിലാണ് പോകുന്നത് അപ്പൊ അത്തരത്തില് താങ്കളെ സംബന്ധിച്ചിടുത്തോളം ഒരു കാറ് തന്നെയായിയിരിക്കും താങ്കൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത്
അതെ അതെ ഞൻ കാറ് വാങ്ങാനാണ് ഉദ്ദേശിച്ചത് ഇപ്പൊ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വാഹനങ്ങള് നമുക്ക് കാണാൻ കഴിയും ഓ ഇപ്പൊ ഈ ജെസി ബി ഒക്കമ്മള് പരിശോധിച്ച് നോക്കുകാണെങ്കില് എനക്കൊരുപാട് പ്രശ്നങ്ങള് നേരിടേണ്ട് ഈ ജെ സി ബികളിലൊക്കെ കാരണം ജെ സി ബി ഒക്കെ ഒരു അയ്നെ നിലനിർത്തുകാന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്..
അതെ അതെ അതെ.... അത് അത്യാവശ്യം ഇൻഷുറൻസ് ടാക്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് വരും...
മാത്രല്ല അതിന് ടയർ ടയറിനക്കെ നല്ല വെലയാണ്. കാരണം ചെറിയൊരു ബൈക്കിന്റെ ടയറിനന്നെ ഏകദേശം രണ്ടായിരം മൂവായിരം നാലായിരം ഇങ്ങനെ ആട് പോകുമെങ്കിലും.. ഇത് ജെ സി ബീടെ ടയറെക്കാവുമ്പോ.. വലിയ വെലയാണെ കാരണം അതുകൊണ്ട് തന്നെ ജെ സി ബി ആരു ജെ സി ബി ഉപയോഗിക്കുന്ന ആളുകൾടെ.. ക്യാഷ് ന്ന്റഞ്ഞാ മണിക്കൂറിനായിരിക്കും ശ ശമ്പളം ഉണ്ടാവാ. അതുപോലെ തന്നെ ഒരു പണിയാട്ട് കയ്ഞ്ഞാൽ ഒരു വർക്ക് ഇപ്പൊ രണ്ട് മൂന്ന് മണിക്കൂറുള്ള ഒരു വർക്കാട്ട് കഴിഞ്ഞാൽ.. പിന്നാ വണ്ടി സർവീസിന് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇത് വലിയ നമ്മുടെ സമൂഹത്തിലെന്താണ് ഈ ജെസി ബി ഒക്കെ ആളുകള് അത് വാങ്ങുന്നതില്ലന്ന് പലപ്പോഴും ജെ സി ബി വാങ്ങുന്നയ്ൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന ഒരു കാരണം.. അതിനെ മെയിന്റ്റെയിൻ ചെയ്യുക അതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്.. അത് പ്രയാസകരാണ്.
അതെ അതെ വളരെയധികം പ്രയാസമാണ് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വണ്ടി നമുക്ക്. അത് കേടുപാട് കൂടാതെ സംരക്ഷിച്ചു പോ കൊണ്ടുപോകല് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ചും ഇന്നത്തെ അമ്മള കേരളത്തിലെ ഒരു ഇ റോഡിന്റെ ഈ അവസ്ഥയൊക്കെ നമുക്ക് അറിയാല്ലോ.
അതെ..
അതൊക്കെ വെച്ച് നോക്കുമ്പോ വളരെ ബുദ്ധിമുട്ടന്നെയാണ് ഒരു ടാക്സി പോലെയുള്ള അല്ലെങ്കി വലിയ ടൂറിസ്റ്റ് ശ്കൾക്കെക്കെ പോകാൻ പറ്റിയ വല്യ ബസ്സ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങ്കാണ്ന്നുണ്ടെങ്കില് ഇന്നത്തെ സാഹചര്യത്തിലത് മുന്നോട്ട് പോക്ക് വളരെ ബുദ്ധിമുട്ടായ കാര്യം വളരെ ഒരു മത്സ്യ ത്ര ഒള്ളൊരു ഏരിയാണത്
ഈ വാഹനങ്ങളൊക്കെ ആമ്പോ ഒരുപാട് നിയമങ്ങളിപ്പൊ അമ്മക്ക് കാണാൻ കഴിയും വാഹനങ്ങൾക്കേ. വാഹനങ്ങളിൽ ഉപയോക്കാൻ പറ്റൂല പക്ഷെ ആ നിയമങ്ങളൊക്കെ പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ലൊരു കാര്യാണെങ്കിലും പക്ഷെ ഒരു ചില ഈ വണ്ടി. പ്രേമികൾക്കൊക്കെ അത് എന്താണ് പ്രതികൂലായിട്ടേക്കാരനിക്കാ കാരണം വണ്ടി പ്രേമികൾ വണ്ടിയെ പരമാവധി സുന്ദരനാക്കുന്ന ഒര് രീതിയാണ് നമുക്ക് കാണാൻ സാധിക്ക സാധിക്ക അപ്പ അപ്പോ അതിൽ നിന്ന് എന്ത് പ്രശ്നന്ന് ചോയ്ച്ചാല് സർക്കാരുകളും മറ്റ മറ്റും ആഗ്രഹിക്കുന്ന എന്താച്ചാല് വ്യക്തിയുടെ ജീവനാണ് അവിടെ പ്രാധാന്യം നൽക്ന്നത് ഒരു മുമ്പ് കാലത്ത്ണ്ടായിരുന്നല്ലോ ഒരു കണ്ണാപ്പി എന്ന് പറയുന്നൊരു സാംസ്കാരിക രീതി നമ്മുടെ സമൂഹത്തിൽ കണ്ണാപ്പികൾ എന്ന് പറയുന്നത് അതായത് വണ്ടിയെ ഭയങ്കര ഒരു പാഷ വൽക്കരിക്കുന്നതിന് പകരം വണ്ടി എന്തെയ്യാ ഭയങ്കര ഒരു മോട്ടിഫൈ ചെയ്യുന്ന തരത്തിലൊരുപാട് ചിത്രങ്ങൾ ഉപെ കൊടുത്തും അത് ലേറ്റുകളും അതിനെ ഒരു സുന്ദരമായ രൂപത്തിൽ അലങ്കരിക്കുന്ന വ്യത്യസ്ത അലങ്കാരങ്ങളൊക്കെ ഉപയോഗിക്ക അലങ്കരിക്കുന്ന രീതി അത് പലപ്പോഴും ഗവൺമെന്റ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന എന്താണ് അതിനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട് കാരണം അതിലൂടെ എന്തെയ്യും ഈ ഡ്രൈവറുടെ ചിന്താഗതി മറ്റു ചിന്താഗതിക്കെ എന്തായിരിക്കും ഇതിനെ എത്രത്തോളം ഉയർത്താം എന്നുള്ള തലത്തിലായിരിക്കും പക്ഷെ അവൻ എന്ത് ചെയ്യും മുന്നിൽ കാണുന്ന അപകടത്തെ മറക്കുന്ന രീതിയൊക്കാരു ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് സർക്കാരുകളൊക്കെ ഇതിനേക്കെന്താണ് നിരോധിക്കണം ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്
അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോ അല്ലെങ്കിൽ പിന്നെ താങ്കൾക്ക് ഏറ്റവും നല്ലത് വാങ്ങല് ഒരു ഈ ചെറിയ കാറാണെങ്കിൽ കൂടി അത് ചെറിയ കാർ വാങ്ങാണ്ന്നുണ്ടെങ്കില് അതാണ് താങ്കളുടെദ്ദേശം എന്നൊണ്ടെങ്കില് ഏ ഒരു ചെറിയ വെലടെ ഒരു രണ്ട് ലക്ഷത്തിൻ്റെ മൂന്ന് ലക്ഷത്തിൻ്റെ ഒരു ചെറിയ കാറ് വാങ്ങാൻ പിന്നെ പിന്നീട് താങ്കള് സമ്പ സമ്പത്തക്കുള്ള ഒരാളായി മാറുകയാണെന്നുണ്ടെങ്കില് പതിനഞ്ചോ ഇരുപതോ ലക്ഷം വരുന്ന പ്രീമിയം കാറ് പിന്നീട് വാങ്ങലായിരിക്കും ഏറ്റവും നല്ലത്
അതെ അതെ ആ ഏതായാലും വാഹനം വാങ്ങുമ്പോ ഏതായാലും ഒരു നല്ലൊരു വാഹനം വാങ്ങ പക്ഷെ നമ്മൾന്താണെ ഇങ്ങനെ മോഡിഫൈ അതിനെ ഒരു അലങ്കരിച്ച് വൃത്തിക്കോലമാക്കുന്ന തര വത്തിലേക്ക് ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായതു കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ങ്ങ് അങ്ങോട്ട് പോകും ഉദ്ദേശിക്ക്ണില്ല നമ്മളൊരു നല്ല രീതിയിൽ ഓടിക്കാനൊരു വാഹനം എന്നുള്ള രൂപത്തില് വാങ്ങാനാണ് നിലവില് നമ്മളെന്തായിരുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത്
അതെ തീർച്ചയായും ഒരു വാഹനത്തിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്നുള്ളത് അത് തന്നെയല്ലോ ജസ്റ്റ് നമുക്ക് യാത്രകൾ ചെയ്യാനാണല്ലോ അപ്പൊ ആ യാത്രകൾ ചെയ്യാനാ ഏറ്റവും നല്ല സൗകര്യം പാദമായ ഒരു വാഹനം വാങ്ങുക മറ്റ് മോഡിഫിക്കേഷൻ സൗന്ദര്യവൽക്കരണ കാര്യങ്ങൾ ക്കൊന്നും ഇപ്പൊ തൽക്കാലം താങ്കൾ മുതിരേണ്ടതില്ല എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം
ഉം ഉം
പിന്നെ വാഹനങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾ ഈ ഏത് രീതിയിലാണ് ചിന്തി ക്കുന്നത് എങ്ങനെയുള്ള വാഹനങ്ങളോടാണ് നിങ്ങളുടെ താല്പര്യം
ഞാന് താങ്കളോട് പറഞ്ഞല്ലേ ഞാന് ഈ ചെറിയ രീതിയിലുള്ള വാഹനങ്ങളാണ് ഏഹ് എനിക്ക് കൂടുതല് ഇഷ്ടം അതിനോണ്ടാണ് കൂടുതല് താല്പര്യവും കാരണം നമ്മൾപ്പോ ഈ ചെറിയ തരത്തിലുള്ളരു വാഹ വാഹനം വാങ്ങുമ്പോ നമ്മുടെ ഒരു വാഹനം കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്നുള്ളത് നമുക്ക് യാത്രയാണല്ലോ അത് നമ്മളിപ്പോ മൂന്ന് ലക്ഷത്തിന്റെ ഒരു വാഹനം വാങ്ങിയാലും നമ്മുടെ യാത്ര നടക്കും ഇരുപത് ലക്ഷത്തിന്റെ വാഹനം വാങ്ങിയാലും നമ്മൾക്ക് ഒരേ യാത്ര തന്നെയാണ് നടക്കുക ഇനി അമ്പത് ലക്ഷത്തിന്റെ വാഹനം വാങ്ങിയാലും നമുക്ക് ആ ഒരു സെയിം ഏ യാത്ര തന്നെയാണ് നടക്കു അപ്പോ പിന്നെ ചെറിയ ക്യാഷ് കൊടുത്തിട്ട് ചെറിയ വില കൊടുത്തിട്ട് ഒരു വാഹനം വാങ്ങുന്നത് തന്നെയല്ലേ ഏറ്റവും നല്ലത്
അതെ അതെ അത് ശരിയാണ് നമ്മളെ യാത്രാസുഖം കാര്യങ്ങളൊക്കെ നോക്കുമ്പോ പക്ഷേ മറ്റു അതായത് നമ്മളൊരു സമൂഹത്തിൽ ഒരു ഉയർന്ന വ്യക്തിയാണെങ്കില് അവന എന്ത് ചെയ്യും നല്ല സമൂഹത്തി വലിയ വാഹനം വാങ്ങുക അതാണ് നമ്മള രീതിന്നല്ല നമ്മ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അതാണ് അതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നവും അത് തന്നെയാണ്
അതിന് ഒരു നിർബന്ധിതമാവുകയാണ് സമൂഹത്തിൽ ഒരു ഉയർന്ന ഒരാളാണെങ്കിൽ നല്ല ജോലിയുള്ള നല്ല സമ്പാദ്യമുള്ള ആളാണെങ്കിൽ നല്ലൊരു വണ്ടി വാങ്ങുക എന്നുള്ളത് എന്താണ് അവന് അത്യാവശ്യമായി തീരാണ് പലപ്പോഴും
അതെ അതെ സമൂഹാണ് ഇന്ന് ഓരോ മനുഷ്യരും എന്ത് ചെയ്യണം എ എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ കഴിക്കണം എങ്ങനത്തെ വസ്ത്രം ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സമൂഹമാണ് ഇത് ഇത് ശരിക്കും ഒരു ബാധ്യതയായിത്തീരുന്നത് പാവപ്പെട്ട സമ്പത്തില്ലാത്ത ഒരു കുടുംബത്തിനാണ് ഇതൊരു വളരെ പ്രശ്നം പ്രയാസകരവും ദുഷ്കരവുമായ ഒരു അവസ്ഥ അപ്പോ എനിക്ക് തോന്ന്ണത് സമൂഹം എന്തോ കല്പ്പിച്ചോട്ടെ നമ്മളതൊന്നും നോക്കേണ്ടൊ കാര്യല്ലാന്നാണ് ഇൻക്ക് തോന്ന്ണത്
അതെ സമൂഹത്തിന്റെ ചില കാര്യങ്ങൾ നമ്മൾ അനുസരി അതായത് സമൂഹത്തെ അന്തമായി മുഴുവനായും വിശ്വസിക്കുന്നതിന് പകരം ചിലത് ഞമ്മോട് കഴിയുമോ എന്ന് ഇന്നത്തെ ഇത് മൊത്തം അതാണ് എല്ലാ മേഖലയും നോക്കുകയാണെങ്കിൽ വാഹന മേഖല മാത്രമല്ല വിവാഹ മേഖല അത്തരത്തിൽ ഇപ്പൊ എന്താണ് അടിച്ചമർത്തപ്പെടുകയാണ് കാരണം പാവപ്പെട്ട ഒരുത്തന് ഉം എൻറെ വീട്ടിലെ കല്യാണം ചെറുതാക്കിയാൽ അതൊരു പ്രശ്നമല്ലേ ആ മറ്റുള്ളവർ എന്ത് പറയുമെന്ന ചിന്താഗതി അവന്റെ മനസ് പിടിച്ചു കൊടുക്കുകയാണ് പക്ഷെ അവൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് മറ്റുള്ളവരെ എന്ത് കരുതിക്കോട്ടെ അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല കാരണം ഞാന് എൻറെ പൈസുപയോഗിച്ചാണ്ട് അല്ലെങ്കിൽ എൻറെ സമ്പാദ്യം കൊണ്ടാണ് ഞാൻ ഈ ചെലവ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നോക്കേണ്ട ഒരു ആവശ്യല്ലാന്ന്ന്താണ് ഇവർ സ്വയം തിരിച്ചറിയണം എന്നിട്ടാണ് ചെയ്യേണ്ടത് കാരണം. അല്ലെങ്കിൽ ആളുകളിങ്ങനെ പറയാണ് ആ ഇക്ക അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ ന്നാ അത് ചെയ്യാനുള്ള സഹായം നിങ്ങൾ ചെയ്യുമോ എന്നൊരൊറ്റ ചോദ്യം ചെയ് ചോയ്ച്ചാൽ മതി പിന്നത്ണ്ടാവൂല നമ്മളീ ലഹരി വരുമ്പൊന്താണ് നോയെന്ന് പറ പയാനുള്ളൊരു മടി ഞമ്മക്ക് വാണം അങ്ങനാവുമ്പളാണ് എന്തെയ്യാ. നമ്മള് ഉപയോഗിക്കാതെക്കാ നമ്മളവ്ടെ പറഞ്ഞാൽ നമ്മള് അഡിക്ഷനായി അതിനോട് കൂടുതൽ താരതമ്യപ്പെട്ട് സമരസപ്പെട്ട് നമ്മളെന്താണ് അതിലേക്ക് മുഴുകാണ് ചെയ്യാ അവിടെ നമ്മൾ നോ പറയാൻ തയ്യാറാവണം പോലേണ് ഈ എല്ലാ കാര്യങ്ങള്ലും നമ്മളങ്ങനെ ചെയ്യേണ്ടത്
അതെ അതെ നമ്മൾ സമൂഹ സമൂഹൊര് കാര്യം പറയ്ണ് നമ്മളത് അന്ധമായി വിശ്വസ് ച്ച് അത് അനുഗ്രഹിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെയും അപ്രായം. അപ്പോ താങ്കളും വണ്ടി വാങ്ങുമ്പൊ ഇത്തരത്തിലുള്ള താങ്കളോട് പല തരത്തിലുള്ള ആളുകളും താങ്കളെ സമീപിക്കും ഇന്ന വണ്ടി വാങ്ങിക്കോ ആ വണ്ടി വാങ്ങിക്കോ ഇത് വാങ്ങിക്കോ മറ്റേത് വാങ്ങിക്കോർഞ്ഞ്ട്ട് അതേത് സമൂഹം സമൂഹത്തിലുള്ള പല വ്യക്തികളും കുടുംബക്കാരായാലും നാട്ടുകാരായാലും വീട്ടുകാരായാലും എ തന്നോടെന്തായാലും കൂടുതൽ കാര്യങ്ങൾ അവര് പറയും. അപ്പൊ തനിക്കേതാണോ അനുയോജ്യമായി തോന്നുന്നത് തന്റെ തീരുമാനം ഏതാണോ അത് തനിക്ക് എത്ര കഴിവുണ്ടോ തൻ്റെ സാമ്പത്തിക ശേഷി എത്രയുണ്ടോ എന്നൊക്കെ തനിക്കാണ് അറിയൊള്ളൂ അപ്പ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാവണം താങ്കളുടെ ഈ ഒരു വണ്ടി ഏത് വാങ്ങണംന്ന് തെരഞ്ഞെടുക്കേണ്ടത് പ്പോ താങ്കൾ അതുപോലെ ചെയ്യുമെന്ന് വിശ്വസിക്കാണ്.
അതെയതെ അങ്ങനെയാണ് സ്വാഭാവികായും നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മള് ഈ വലിയ അക്കാദമീഷ്യൻസൊക്കെ പറയുന്നതിനിടെ നമ്മളീ വെസ്റ്റേന്റെ അതുപോലെ ഞമ്മൾ മറ്റുള്ളവരുടെ അടിമകളായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. സ്വന്തമായിട്ടൊരു നിലപാട് എടുത്തു കൊണ്ട് നമ്മൾ നമ്മളെകൊണ്ട് സാധിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോവുക നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള വാഹനം വാങ്ങുക അതാണ് അവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യംന്ന്ള്ളത്
അതെ അതെ തീർച്ചയായിട്ടും അഹ് ഓ എന്തായാലും താങ്കൾ താങ്കൾക്ക് അനുയോജ്യമായൊരു പുതിയൊരു വാഹനം എടുക്കുക ഇതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്
തീർച്ചയായും അത്തരത്തിലുള്ളൊരു വാഹനമായിരിക്കും ഞാനും എന്തായാലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും അത് വാങ്ങിയതിന് ശേഷം കാര്യങ്ങളൊക്കെ നിങ്ങളെ അപ്പോ ഞാൻ അറിയിക്കുന്നതാണ്.
ഓ ശരി എന്നാ താങ്കൾ വാഹനം വാങ്ങിയതിന് ശേഷം ഇനി എന്നെ സമീപിച്ചാൽ മതി
ഓക്കെ ഓക്കെ ശരി